കേക്കുന്നില്ലേ ഹലോ കേക്കുന്നില്ലടാ
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളി
സൗണ്ടില്ലല്ലോ കുറച്ച് ശബ്ദൽ സംസാരിക്കോ
കേക്ക്ണില്ലേ
ആഹ് സുഖല്ലേ
ആഹ് സുഖം ങ്ങക്കോ
നല്ലാന എന്താ വിശേഷം
എന്താ പ്രത്യേകിച്ച് വിശേഷന്നുല്ല ഫുഡോക്കെ കഴിച്ചോ ഇല്ലല്ല കഴിക്കണള്ളു അവിടെയോ
ഇല്ല കഴിക്കണത്ര ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പം കൂരി കഴിക്കണം
തണ വേയ്ക്കൽ
ഉം എല്ലാ ദിവസൊന്നുംല്ല ചെലപ്പം ചപ്പാത്തി ചിലപ്പോ ചോറ് അങ്ങനൊക്കെ തന്നെ
ആ ഇവിടെ ചോറൊക്കെ തന്നെ ചപ്പാത്തിന്നും അങ്ങനെ കഴിക്കറില്ല ആ
അ ആ അല്ലഎ ഒ ഒരു പ്രാവശ്യം രാവിലെ ഉണ്ടാക്കി തന്നെ ഉണ്ടാവും അല്ലെ
ആ ഉച്ചക്ക് വെച്ച ചോറ് അധികം ഉണ്ടാവലുണ്ട്
അതെ അതെ ആ ആ പിന്നെ പണി അങ്ങോട്ട് കുറഞ്ഞില്ലല്ലേ അ ആ കറിയൊക്കെ എന്താ കൂട്ടാനൊക്കെ എന്താ
പച്ചക്കറിയുടെ എന്തോ കൂട്ടാനുണ്ട് പിന്നെ കറി അങ്ങനെയൊക്കെയാ
അതെ അ ആ
ങ്ങൾ ചെയ്യാറുണ്ടോ ആ അതൊക്കെണ്ട്
അതെ അ ആ
ചക്ക ഇല്ല മാങ്ങൊക്കെയാണ്
അതെ
ആ ഇന്നലെ ഹലോ ആ
ചക്കെന്നും ഉണ്ടാക്കാറില്ല വീട്ടില്
അപ്പോഴൊന്നും ഉണ്ടാവെല്ല്യ
അയ്ശെരി അ ആ
ആ ആ സീസൺ ആകുമ്പോ ഇണ്ടാവല്ണ്ട് സീസൺ അല്ലാത്തപ്പോ ഒന്നും കിട്ടലില്ല കുറവാണ്
അതെ അ ആ
അവിടെണ്ടാവലുണ്ടോ
ആ ബന്ധുക്ക ഇവിടെ എന്റെ വീട്ടില് ഇവിടെ ചക്കയില്ല ബന്ധുക്കളെടുതൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ഇപ്പഴ് ഏകദേശം കഴിഞ്ഞു സീസൺ കഴിഞ്ഞില്ലേ
ആ ആ സീസൺ ആവുമ്പോളാണ് കിട്ടല്
അതെ
ആ
പിന്നെ വേറെന്താ വിശേഷം എന്താ രാവിലൊക്കെ ഉണ്ടാക്കെയെന്താ ചായക്കെന്താ കടിണ്ടാക്ക്യേ?
രാവിലെ അപ്പോം കറി അങ്ങനൊക്കെ തന്നെ ഇണ്ടാക്കാറ്. അധികം ചെല ടൈമില്ങ്ങനെ പുട്ടും അങ്ങനെ ഇണ്ടാക്കും. അധികോം അപ്പാണ്ടാവാറ്.
അത് ശരി ഏതപ്പാ എങ്ങത്തപ്പാ?
ആഹ് ആഹ് അതന്നെ രാത്രി വെള്ളത്തിലിട്ട് വ ക്കൂലേ അങ്ങത്തെ
ന്നട്ട് അതിലീസ്റ്റിടോ?
കൊറച്ച് വെള്ളവും ചോറും കൂട്ടി മിക്സീല് അരക്കും അങ്ങനെ.
ആഹ് ദോശമാവുപോലെ
ആഹ് അതേപോലെ തന്നെ അല്ലേങ്കി ചിലപ്പോ കലക്കി പാർന്ന അപ്പാ ക്കും അത് പിന്നെ അപ്പ തന്നെ ഇണ്ടാക്കാ ചെയ്യാ. അത് പിന്നെ രാത്രി ഒന്നും വെക്കേണ്ട ആവശ്യല്ല.
ആഹ് ആഹ് ഇത് അരച്ച് വെക്കുവായിരിക്കോല്ലേ?
ആ അത് രാത്രി അങ്ങനെ അരച്ച് വെക്കും.
അപ്പ ചട്ടീല് ചൂടലാ?
ആഹ് ആഹ് നോൺ സ്റ്റിക്കിന്റെ പാനിലാകുമ്പോ ഒന്നും കൂടി സുഖാവും കിട്ടാന് സിമ്പിൾ ആയിട്ട് വേഗം കിട്ടും. അല്ലാത്ത ഇതില് ഇതുവരെ ചുട്ട് നോക്കി ട്ടില്ല നോൺസ്റ്റിക്ക് ആവുമ്പോ പെട്ടെന്ന് കിട്ടും. എണ്ണ വല്ലാതെ ആക്കും വേണ്ട.
അതെ അതെ ആഹ് ആഹ്
അവടെ എങ്ങനത്തപ്പാ ഇണ്ടാക്കാറ്?
ഇവടെ ഉമ്മ ഇണ്ടാക്കാറുണ്ട് പക്ഷെ ഉമ്മണ്ടാക്കലില്ലേ ചീനച്ചട്ടീലാ
ആഹ്
ഉം അത് മറ്റേ ഈ ഇരുമ്പിന്റെ ചീനച്ചട്ടിയില്ലേ
ആഹ് ഇവടെ അതില് മറ്റേ കലക്കിപ്പാർന്നപ്പം പോലത്തൊരപ്പംണ്ട് ഇവടെ അതാണ്ടാ ക്കല്
ഞമ്മള്ണ്ടാക്കിയാ ശരിയാവൊന്നും ചെയ്യില്ല ഉമ്മന്നെണ്ടാക്കാ
ആഹ് ഇങ്ങളെന്താ വർക്കിയ്യാണോ
അല്ലാ വീട്ട് തന്നാ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷായി മോന്ണ്ട്
ആഹ്
വീട്ടി തന്നാ ഹൗസ് വൈഫാണ്
ആഹ്
നിങ്ങളോ
ഞാപ്പൊ ഇല്ലല്ല ഞാൻ പഠിക്കാണ് കല്ല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല
ഓ അയ് ശരി ആഹ് ആഹ് ആഹ്
ഡിഗ്രിക്ക് ഇപ്പൊ പഠിക്കാണ്
ഓ അത് ശെരി ആഹ് ആഹ്
ആഹ് അല്ലല്ല സെക്കൻഡ് ഇയർ ആയി
അതെ
ആഹ് ആഹ് കൊറെണ്ട് കൊറെണ്ട് ഇവിടുന്ന് ഒരു മണിക്കൂറൊക്കെ ഉണ്ട്
ഓ അത് ശെരി ആ ആ പോയെത്തുമ്പോ വീട്ടിലെത്തുമ്പക്കിന് ഒരുവിധാവോല്ലേ
ആഹ് രാവിലെ ആറ് മണിക്ക് പോയാ രാത്രി പിന്നെ ആറ് മണി എത്തണങ്കി
ആഹ് ആഹ്
പിന്നെ ഇവിടുക്ക്‌ അഅ് പറയുമ്പോ ബസ്സില്ല ബസ്സല്ല കുറവാണ്
അതെ ആഹ് ആഹ്
ണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് ഉള്ളിക്ക്‌ പോരാണ്ട് ആഹ് അയിനില്ല ബസ് കിട്ടിട്ടില്ലെങ്കി പിന്നെ ഓട്ടോക്ക് പോരണ്ടേരും ഓട്ടോക്കാവുമ്പോ അറുപത് സംതിങ് ഒക്കെ കൊടുക്കണം ആ ആ ഇപ്പൊ ദിവസം കൊടുക്കല് നടക്കൂലല്ലോ അപ്പൊ പിന്നെ ബസ്സാവുമ്പോ സി ടിണ്ട ല്ലോ പത്തു കൊടുത്താ പോരെ
ആ മറ്റേ ഫ്രീ സർവീസ് ആവുന്നില്ലേക്കും എല്ലാ ഭാഗത്തില്ലേക്കും
അല്ല കെ എസ് ആർ ടി സിലല്ല നോർമൽ ബസ്സിലാ പോവല് സാദാ ബസ്സുണ്ടാവൂല്ലേ
ആ
ല്ല കെ എസ് ആർ ടിസിൽ പോയോക്കിട്ടില്ല അങ്ങനെ പോകണങ്കിൽ രണ്ട് ബസൊക്കെ കേയറണംഇത് ഡയറക്റ്റ് ബസ്സിലോണ്ട്
അതെ ആവും പിന്നെരു ബുദ്ധിമുട്ടല്ലെല്ലേ
ആഹ ആഹ അത് ബുദ്ധിമുട്ടാണ് വരുമ്പോ ന്നെ രണ്ട് ബസ്സ് കേറണം
ആഹ ആഹ പിന്നെ എന്താണ് ഭക്ഷണൊക്കെ കൊണ്ടോവോ ഹസ
ആ ഭസ്സണം കൊണ്ടോവലാണ് അധികം എന്തെങ്കിലുംക്കെ പരിപാടി ഉണ്ടെങ്കി അവിടുന്ന് കഴിക്കും അധികം കൊണ്ടവലാണ് എന്നും ഇപ്പോ വാങ്ങലൊന്നുല്ല
ഉം എന്നും വാങ്ങാനൊക്കൂലലോ അ ത്രീം വെല കൊടുക്കെ വേണം ഞമ്മക്കത്ര ഞമ്മളെ പള്ളക്കത്ര നല്ല സുഖം ഉണ്ടാവൂലല്ലോ
അത് ശെരിഎന്നേണ് എന്നും കഴിച്ചാ പിന്നെ മടുപ്പാക്കും
ഉം
അധികം വീട്ട്ന്ന് കൊണ്ടോവലെന്നെ
അതെ ആഹ ആഹ് അ പിന്നെ ആക അത്രയല്ലെ വേണ്ടൂ അല്ലേ
ആഹ
ഇപ്പൊ ക്ലാസി നോക്കെ പോകുമ്പോ നമുക്ക് വല്ലാണ്ട അങ്ങട്ട് ഫുഡ് വേണ്ടല്ലോ
ഏയ് വാണ്ട വാണ്ട.
ഇവിടെ അനിയത്തിണ്ട് ം. അവള് പ്ലസ്ട്ടറ്റുന് പടിക്കാ ആ. ആഹ്
ആഹഹാ.
രണ്ടുബസ്സ് കേറണം. ഇവിടെന്ന് അരമണിക്കൂർണ്ട് കോളേജ് അവിടെത്താന്. പക്ഷെ ഓൾക്ക് ഇങ്ങനെ രാവിലെ കൊണ്ടോയ ഭക്ഷണം തന്നെ ഫുള് ഇങ്ങണ്ട് കഴിക്കൂല്ല പകുതി ഇങ്ങോട്ടേക്ക് കൊണ്ട രും.
ആ ചൂട് വാണ്ടിരുല്ലേ ചെ ലോര്ക്ക്.
ആ അല്ല ഓൾക്ക് ഭക്ഷണം പൊതുവെ കോറവാള്ളൂന്നോള്ളു ഓള് പറിം എനക്ക് വേണ്ട രാവിലെ കഴിക്കാനും ഭയങ്കര മടിയാ. രാവിലെ പറയാ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല രാവിലെ ക്ലാസ്സിന് പോകുമ്പോ ആവുന്നില്ല തിന്നാന തോന്നുന്നില്ല എന്നെല്ലാം പറിം.
ആ ഞാനും സ്കിപ്പാക്കലാണ് രാവിലത്തെ.
രാവിലെ ആക ഓള് ചായയും എന്തേലും അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നേ ഉള്ളൂ.
ആ. ഒന്നാമത് ലേറ്റ് ആയിട്ടായിരിക്കും നീക്ക അപ്പൊ പിന്നെ അയിന്റെ രു ത്ർതീൽ മണ്ടും.
അതെ ആ. വെച്ചാല് ബസ്സൊക്കെ കറക്റ്റ് ടൈമില് കിട്ടി പോയിട്ടില്ലെങ്കിൽ ക്ലാസ്സില് ക്ലാസ് പിന്നെ . പുർത്താക്കും.
ആ ഞങ്ങള്ൾ പിന്നെ കറക്റ്റ് ടൈം നോക്കിട്ടാ പോവല് അപ്പൊ പിന്നെ ജസ്റ്റ് ഒരു ബസ്സ് പോയാൽ ലേറ്റ് ആണ്. അന്ന്.
അതെ അതെല്ല ഇവക്കുഅതെന്നെ എങ്ങനെ എങ്ങനയാലും ലെയ്റ്റന്നാവൽ അപ്പൊ ഇങ്ങനെ ചാടി ചെയ്ത എങ്ങനെയാലും സ്കൂൾ ടൈമില് രാവിലെ പോക് ഓട്ടപ്പാച്ല്.
ആ ശരിയാണ് വരുമ്പോളാണ് പിന്നെ ഒന്ന് സമാധാനവ പോകുമ്പോ ഫുള്ള അങ്ങ തന്നെയാണ് ഇവിടന്നും പോണെങ്കിൽ ബസ്സാ കറക്റ്റ് ടൈമ് കിട്ടണം അല്ലെ പിന്നെ പ്രശ്നാണ്.
പിന്നെ രാവിലെ ബസ്സ ക്കന്നല്ല നമ്മളങ്ങട്ടവരിക്കും ആ അവർക്ക് ഇത്ര ടൈം അമക്കട്ത്ത സ്റ്റോപ്പിലെത്തണം അങ്ങനെ
ആ ഓരു സ്ളോവാണെങ്കില് പിന്നെ നമ്മളും
ആ അതെ പിന്ന ആ പിന്നെ അവര്ക്കുണ്ട ആയ്ലും ഒരുപാട് കുട്ട്യാളാരിക്കും
ആ ആ ഓരക്കറക്കുമ്പത്തിന്
എല്ലാർക്കും ടൈമിങ്ങിന് പോണ്ടേ?
പിന്നെ വൈകുന്നേരം മോള് കുറച്ച് വൈകും ക്ലാസ് ഒക്കെ കഴിഞ്ഞട്ട് എത്തുമ്പോക്ക്
ആ ആ റോഡ് സൈഡിലാണപ്പൊ വീട്?
വീട് ആ അത്യാവശ്യം ആ ബസ്സ് പോകുന്ന ഭാഗത്ത് തന്നെയ നമ്മളെവിടെ നിന്ന തന്നെ ബസ്സ് കിട്ടും. ഇവിടന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടന്ന സ്റ്റോപ്പായി. ഇല്ലാതത്ര കൊഴപ്പുല്ല. ചില ആൾക്കാരൊക്കെ പറയുന്നനെ ബസ്സ് ഉള്ളോട്ടന്നൊക്കെ പറയുമ്പോ അതെ അത്രീം നടക്കണല്ലേ.
ആ ഇവിടെ നട നടന്നാ പിന്നെ എത്തൂല നടക്കാൻ കൊറേണ്ട് അധികോ ഓട്ടോക്കോ ബസ്സിനോ പോണം നട് നടന്നെത്തൂല.
ബസ്സ്റ്റോപ്പിലേക്ക് കൊറേയ്ണ്ടൊ പോവാന്.
ആ വിടുന്ന് രണ്ട് കിലോമീറ്റർ ഒന്നരൊക്കെണ്ടയ്.
ഓ അപോട്ടോ എന്തായാലും നിർബന്ധല്ലേ?
ആ ഓട്ടോ കിട്ടീട്ടില്ലേ ബസ്സ്, ബസ്സ് കിട്ടീട്ടില്ലേ ഓട്ടോ അത് മസ്റ്റാണ്. നടക്കലെൻ ന്താലും കയ്യൂല നടക്കാ പക്ഷെ ടൈമ്നെത്തൂല.
ഒരു പൈസ ന്തോ അയിന് കാണണം
ആ കാണം പിന്നെ നടക്ക്ണോര്ണ്ട്ട്ടോ ചെരോര് അതായത് ടൈമിനൻസ്
പക്ഷെ ഒന്നാമതി നമ്മള് രാവിലെ അത്രീം ദൂരം നമ്മള് നടന്ന് കോളേജ്
ആ അത് ശരിയാണ് വരുമ്പള് ക്കാണെ കൊഴപ്പല്ല ടൈമിന് ആക്കം പോലെ നടന്നന്ന് വരാ.
പിന്നെ നമ്മുക്ക് വൈകുന്നേ വരുമ്പോ നമുക്കൊരു സമാധാനത്തില് അമ്മളെ വീട്ടിലേ
ആ ആ പോകുമ്പോ പിന്നെ അവിടെത്തണല്ലോന്ന്ല്ലര്
ഇിത് നമക്ക അവടെ ക്ലാസ്ലിലിത്ര ടൈമില് എത്തണ്ടേ?
അത് ശരിയാ ആ
മ് ഞാ ഇങ്ങനെ ഇയാള് പറയമ്പങ്ങനെ കോളേജ് ങ്ങളെ മൈന്റ്ല്ങ്ങനെ ഓർക്കും എന്ത് കാര്യത്തിലാ ഏത് കാലത്തായാലും ടെൻഷൻ ടെൻഷൻ ടെൻഷനായിട്ട് ഇണ്ടാവും ഓരോര് കാര്യ
അത് ശെരിയാ.
ഉം നമ്മൾ വിചാരിക്കും വിചാരിക്കൂ നമുക്ക് ഇപ്പല്ല ഒന്ന് കല്യാണം കൈഞ്ഞ ശരിയാവൂന്ന്. അപ്പൊ അതിന്റെതായ ടെൻഷന്. ആ പിന്നെ കുട്ട്യളായിക്കയിഞ്ഞ അയിന് വേറ.
പല ടൈമ്ത്തേണല്ലോലെ?
ഉം ലൈഫ്ങ്ങനെ കഴിയുന്നത് പോലെ ഓരോരൊ പ്ര ശ്നങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കു.
ആ ഇനിപ്പൊ ഇതല്ലെങ്കി വേറൊന്ന് അങ്ങനെ തന്നേണല്ലോ.
അതെ. ഒന്നല്ലങ്കി വേറൊന്ന് അങ്ങൻതന്നെ.
ഉം. ഇവടെ ഈ ഒരു ബുദ്ധിമുട്ടന്നെള്ളു. കോളേജ്ക്ക് പോവാന്. വേറെ കൊയപ്പൊന്നുല്ല.
അതെ അതെ അ ആ എട ഞാൻ പിന്നെന്നാ വിളിക്കാട്ടാ
ആ ശരി
ഓക്കെ